മം
ആ കേക്കന്ന് കേക്കുന്നു
ആ
പിന്നെ ചായ കുടിച്ചോ
ഇപ്പ വെക്കണം ഇപ്പ മോനെ വിളി ച്ചൊണ്ട് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോ പാല് എടുത്തുകൊണ്ട് വരും പാല് മേടിക്കുന്നുണ്ട് അപ്പോ അന്നേരം മം ആ അത് ഞങ്ങള് ഒരു കടേന്നാ കടേല് ഏപ്പിച്ചേക്കുവ
അതെ അതെ
അപ്പോ അവര് ആ അന്നേരം അവിടെന്ന് ഇങ്ങ് മേടിച്ചുകൊണ്ട് വരും കൊച്ചിന്റെ പേരിലങ്ങു കൊടുത്തു വിടും ആ അപ്പോ നമുക്ക് എളുപ്പമു ണ്ടല്ലോ ഇനി ഇല്ല അയെന്നാ സ്കൂളില് പോണു ണ്ട്
ആ ഇപ്പൊ സ്കൂള് തൊറന്നൂല്ലോ
ആ സ്കൂള് തൊറന്നു അപ്പോ അന്നേരം ആ അപ്പോ അന്നേരം ക്ലാസുണ്ട് ക്ലാസ് കഴിഞ്ഞിട്ട് വരുമ്പോം പാല് എടുത്തിട്ട് വരും ഇനി അതിന് വേണ്ടി സെപ്പറേറ്റ് പോകണ്ടല്ലോ അവര് മിൽമയിന്ന് മേടിക്കുന്ന പാലാ അത്യാവശ്യം നല്ല പാലാ അപ്പൊ ഒരു മിൽമയിൽ കൊണ്ടുവരുന്ന ആൾക്കാരടെ ഏ ഒരു വീതം പാല് എടുക്കും മൊത്തത്തില് ഒരാളുടെ തന്നെ പാല് മേടിക്കും നമ്മളല്ല കടക്കാര് അന്നിട്ട് അത് അതെന്നാ വെച്ചാ അവർക്ക് നല്ല പ്രാവശ്യം കൊടുക്കാനൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ മേടിക്കുമ്പോ ഇപ്പൊ ഇവിടെ അറിയാന്നവര് അടുത്തുള്ളവര് ഒക്കെ പശുവൊക്കെ നേരത്തെ ഉണ്ടായിരുന്നാ ഇപ്പൊ അവര്ക്കു ഈ പലചരക്കുകടയൊക്കെയായിട്ടാ അപ്പോ അന്നേരം ഒരു ആൾക്ക് ആ പറഞ്ഞോ പിന്നെ അവര്ക്ക്ണ്ട് അവരുടെ അവർക്കിപ്പോ ഒരു പശു ഉണ്ട് പക്ഷേ അത് ആ ആയിട്ടില്ല ആയി കഴിഞ്ഞാൽ കറക്കാൻ ഒന്നും ആയി
ആ ഹാ ഞങ്ങളടെ അവിടെയൊന്നും പശുഇല്ല കേട്ടോ ആരുടെ വീട്ടിലും
ആണോ ആണോ നമ്മടെ ഇവിടെ ഒരു നല്ലൊരു ഏരിയ നാടൻ പ്രദേശമാ ഇപ്പൊ ആ നറയെ പശുണ്ട് പോത്തുണ്ട് കുറെയണം ഉണ്ട് അങ്ങനെ പിന്നെ ആട് വാങ്ങിച്ചെന്ന് തോന്നുന്നു
ഞങ്ങളെടെവിടെ എല്ലാവരും കവറുപാലാ മേടിക്കുന്നത്
ആ നമ്മള് പിന്നെ കിട്ടാതിരുന്നു ക ഴിയുമ്പോ കവർ പാല് മേടി മം അല്ലാത്തപ്പം പക്ഷേ ഇവിടെക്കെ കൊടുക്കുന്നുണ്ട് ഇവിടെ ഒരുപാട് പേര് പശു വള ഈ വീടുകളിൽ കൂടെ കൊണ്ടുവന്ന് പാല് കൊടുക്ക നമുക്കിപ്പോ ഇവിടെ തന്നെ വീടിന്റെ വീടിന്റെ അടുത്ത് തന്നെ കിട്ടുംവീ ടിന്റെ അടുത്തന്ന് വെച്ചാ വീടിന്റെ താ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വയ്ക്കും പാല് വേണങ്കിൽ പറഞ്ഞാ
ആ അവിടെ എന്താറിയൊ വളർത്തിയാൽ അവർക്ക് അതിന് കൊടുക്കാനുള്ള പുല്ലോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കിട്ടത്തില്ല ആ ഏരിയ കൊറവാ വീ ആൾക്കാരുടെ വീട് അപ്പോ അതൊണ്ട് ബുദ്ധിമുട്ടാ പിന്നെ എല്ലാരും നിർത്തി ആ മുന്നേ അതെ അതെ മുന്നേയെക്കെ ഉണ്ടായിരുന്നുന്നതാ അവരെല്ലാവ രും നിർത്തി ഇപ്പൊ ഒഴു ഒഴിവായി കിടക്കന്ന പറമ്പ് ഉണ്ടെങ്കിലല്ലേ ഇ
ആ നമുക്ക് പിന്നെ അങ്ങനെ ഇവിടെയില്ല എല്ലാവ ല്ലാരും സ്ഥലമൊക്കെ ഉള്ള ആൾക്കാര പിന്നെ ഫ്രണ്ടിലാണെങ്കി ഫോറസ്റ്റാ അപ്പൊ അന്നേരം അങ്ങനെ പുല്ലിനോ കാര്യങ്ങൾക്കോ ഒന്നും ഇതില്ല പിന്നെ കൂടുതലും കൃഷിക്കാരും അങ്ങനെയൊ
ആ അതാവുമ്പോ കുഴപ്പവില്ല കൃഷിയായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടെങ്കില് ആ നമുക്ക് ഇതിനെയൊക്കെ വളർത്താം ഇപ്പൊ കൃഷിയില്ലാത്തടുത്ത് ബുദ്ധിമുട്ടാണ്
ഇപ്പൊ ശരിക്കും നമുക്ക് നമ്മളിപ്പം കോഴികളുടെ ഒരുതാണ് ഇപ്പം കുറഞ്ഞേക്കുന്നേ കാര കാരണം എന്നാന്നുവച്ചാ കോഴി നേ വളർത്തി കഴിയുമ്പം അടുത്ത പറമ്പിലേക്കൊക്കെ പോകൂലോ അപ്പൊ ഈ അടുത്ത പറമ്പുകാര് വീടിൻ്റെ ചുറ്റുവട്ടം എന്തെങ്കിലുമൊക്കെ നട്ടിട്ടുണ്ടാവൂല്ലോ ഈ പയറോ എന്തെങ്കിലും നടും ഈ കോഴി പോയി അതിന്റെ ചോട് തിരയും അല്ലെങ്കി അതുണ്ടായി വരുമ്പോൾ കൊത്തി അന്നേരം ഒക്കെ നമുക്ക് ഭയങ്കര പാടല്ലേ ഉം വലയില് ആ അങ്ങനെ ഇടാ ഓ ആ ഇടാം പിന്നെ ആ അതും ഈ പറയുന്ന പോലെ മറ്റേ വല്യ കോഴിക്കോടല്ലേ നീളത്തിലുള്ള കോഴിക്കൂട് എന്നാലും കോഴി ശരിക്കും മുട്ടയൊക്കെ ഇടണം ഉണ്ടെങ്കിൽ ഇച്ചിരി നേരവൊക്കെ അഴിച്ചൊക്കെ വിടണം പിന്നെ ഈ വലയൊക്കെ കെട്ടി കുറച്ചു നേരൊക്കെ അഴിച്ചു വിടുവൊക്കെ ചെയ്യാം പിന്നെ നമ്മളിപ്പോ ഇങ്ങനെ പാടായത് കൊണ്ട് അങ്ങനെയൊക്കെ വളർത്തുമ്പോ നമുക്ക് കുറെ കോഴീനെ വളർത്തണല്ലോ അത്രയും വലിയ കൂടൊക്കെ മേടിച്ച് വള
അല്ല ചെറുത് കിട്ടൂല്ലോ നമ്മള് അവിടക്കേ ഇപ്പം അങ്ങനെയാ ചെയ്യുന്നേ ഈ സ്ഥല സൗകര്യം കൊറവായത് കാരണം ഈ സ്റ്റാൻഡ് ഒള്ളതൊണ്ടല്ലോ ഹൈറ്റില് വന്നിട്ട് കോഴിയെ അഴിച്ചൊന്നും വിടണ്ട അതില് തന്നെ അങ്ങ് വളർത്തിയാ മതി അതില് തന്നെ ഫീഡ് ചെയ്യാം നമുക്ക് വെള്ളോം ഭക്ഷണവും ഒക്കെ അതില് സെ ആഹ് അത് താഴെ നമ്മള് മറ്റേ ഷീറ്റ് എന്തേലും വിരിക്കും അതിനെയങ്ങ് എടക്ക് ഒരു ഡെയിലി അത് ക്ലീൻ ചെയ്താൽ മതി തിരിച്ച ഷീറ്റ് വിരിച്ചാ മതി അതിന്റെ കാഷ്ടവൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് കാരണം സ്ഥല സ്ഥലസൗകര്യം വളരെ കൊറവാണല്ലോ ഞങ്ങളൊക്കെ താമസിക്കുന്ന അടുത്ത് അപ്പോ അവടെ അവടെ ഇപ്പോ അങ്ങനെയ അങ്ങനെയാ കോഴി വളർത്താൻ താല്പര്യ ഒള്ളവര് അങ്ങനെയാ വളർത്തുന്നെ അപ്പ താഴത്ത് താഴത്തെ സ്ഥലം നമുക്ക് യൂസ് ചെയ്യാം
നമുക്ക് ഈ ഏഹ് മൃഗാശുപത്രിയിലൊക്കെ പറഞ്ഞ് കഴിഞ്ഞെഴ്ഞ്ഞാ കോഴിക്ക് അപേക്ഷ വെച്ച് കഴിഞ്ഞെഴ്ഞ്ഞാ കോഴി കിട്ടും അഞ്ച് കോഴിയൊക്കെ കിട്ടും ഞങ്ങെക്ക് മൊയൽ ഇണ്ടായിരുന്നു നേര്ത്തെ അപ്പ അതിന്റെ കൂട് ഫ്രീ ആയിട്ട് കെടക്ക്ണ്ട് അപ്പയെ ഇന്നാൾ ഇങ്ങനെ കോഴിക്ക് അപേക്ഷ വെച്ച് നമുക്ക് ഗ്രാമസഭ വെരൂല്ലോ? ഈ പഞ്ചായത്തിന്റെത് അപ്പ അതിൽ കോഴിക്ക് അപേക്ഷ വെച്ച് എഹ് കോഴീനെ കിട്ടിതായിരുന്നു പക്ഷെ എന്നാ വെച്ചുകഴിഞ്ഞാ അത് അപേക്ഷ വെച്ച് കൊർച്ച് നാൾ കയ്യോയുമ്പോ അവെര് പറയും ഏഹ് നമ്മുടെ കരം അടച്ച രസീതും പിന്നെ ഏഹ് പൈസെയും കൂടെ ഇങ്ങ് കൊണ്ടു വെരി കൊട്ക്ക്ണ ഡേയ്‌സ് പറിയും. നമ്മെൾ അത് വിട്ടുപോയി ഒര് തവണ അഹ് തെരക്കായിരുന്നു ആ സമയെത്ത് അന്ന് ഇന്നെട്ട് കൊട്ത്തില്ല പോയി പിന്നെ കിട്ടിയില്ല
അല്ല നമ്മെൾ എത്ര ഞാൻ എപ്പെഴും പറയും നമ്മളെ വീട്ടിൽ ഒര് അഞ്ച് കോഴി എങ്കിലും ഒണ്ടെങ്കി കുട്ടികൾക്ക് ഇള്ള മുട്ടയായല്ലോ
മൊട്ട കിട്ടും ആഹ് ഇത് അയിന് ഒന്നാമത്തെ കാര്യം എന്നാ വെച്ചാ നമ്മളെ ആഹ് ചെറിയ കോഴിനെ വളർ വര വളർത്തണേ അപ്പം ഇൻക്ക് നല്ല കോഴി കുഞ്ഞ്ങ്ങളെ കിട്ടിയിലെങ്കി അത് ചത്തും പോവും ആഹ് ഞങ്ങെള് ആദ്യം ഉം ഭയങ്കര ബുദ്ധിമുട്ടാണേ ഇത് ഈ ചൂട് സമയൊക്കെ ആവുമ്പോ
ആഹ് അത് ഇങ്ങനെ മറ്റേ കോഴി വസന്തെയൊക്കെ വന്ന്ട്ട് പോകും അയ് നമ്മെൾ അടയി വിര്ച്ച് വിര്ച്ച് വെര്ന്ന കോഴിയെ പോലെ അല്ലല്ലോ ഈ വാങ്ങ്ന്ന
ആഹ് വാങ്ങ്ന്ന കോഴി ഇല്ല നമുക്ക് ഇപ്പ എവ്ട്ന്നേലും കിട്ട് ട്ടണെങ്കി പിന്നെ അല്ലാതെ വെല്ല്യ കോഴിനെക്കെ മേടിക്കണെങ്കി ആ കോഴിക്ക് ഭയങ്കര പൈസ വാങ്ങും ഇപ്പ വീട്ട്ൽ വളെർത്തി വെക്ക്ന്നെ നാടൻ കോഴി വെല്ല്യെ ആഹ് ഇന്നെട്ട് അയീ വെലയാ അതിപ്പം മൊട്ട് ആഹ് മൊട്ടക്ക് പത്ത് രൂപയാവും പന്ത്രെണ്ട്
അത്രയായോ അമ്മയൊക്കെ ഒരു എട്ട് ഒമ്പത് രൂപ വരെ കൊടുത്ത എനിക്ക് ഓർമ്മയ്ണ്ട്.
ആഹ് പത്തോ പന്ത്രണ്ടോ ആണോന്ന് എനിക്കൊരു അറിയില്ലാട്ടോ പന്ത്രണ്ട് രൂവയാന്ന് തോന്ന്ണു കടകളിലൊക്കെ പിന്നെ വീടുകളിലൊന്നും ഇപ്പ മുട്ടയൊന്നും ആരും കൊടുക്കണില്ല ഞാൻ കഴിഞ്ഞ കൊല്ലൊക്കെ മേടിച്ച ത് ഏഫ് ഏഴ് രൂവയ്ക്കോ എട്ട് രൂവക്കോ ഒക്കെയാ എട്ട് രൂപയ്ക്കാന്നെനിക്ക് തോന്ന്ണ് ഞങ്ങള് ഏ ടെ അവടെ ഇച്ച് കൊറച്ച് ദൂരം പോവണം. ആഹ് അപ്പൊ അവടെ അവടെ വെരാ ആ ഭാഗത്ത് ഓരൊരു അത് ചേച്ചീം ചേട്ടനുവാ അതിങ്ങൾക്ക് ഈ ചെറിയ രീതിയിലുള്ള കൃഷി ഈ മുൊട്ടക്കച്ചോടവും അങ്ങനെയക്കയാ ആഹ് അപ്പൊ അന്നേരം ഏന് ഞാനിങ്ങനെ അവര്ടെ അട്ത്ത് പോയി മേടിക്കണം. അന്നേരം ഇങ്ങനെ കിട്ടുവാരുന്നു പക്ഷെ നമുക്ക് കൊച്ചിനൊക്ക കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല മൊട്ട കിട്ടൂല്ലോ
ആഹ് എന്ന അമ്മക്ക് ഇപ്പോ അമ്മയ്ക്കിപ്പൊ പ്രായായപ്പഴേ ഇതൊക്കെ നിർത്തി ഇല്ലെങ്കി കോഴിയൊക്കെ ഇണ്ടാ രുന്നയാണ് അപ്പൊ അമ്മ ഇങ്ങനെ എട്ട് രൂപ ഒമ്പത് രൂപയ്ക്കൊക്കെ ഇങ്ങനെ കൊട്ത്തിട്ട് പറയും ഒമ്പത് രൂപയായി എ ട്ട് രൂപയായി ഒമ്പതക് ഒമ്പത് രൂപയ്ക്ക് കൊടുക്കുന്ന എനിക്ക് ഓർമ്മയുണ്ട് അത് കഴിഞ്ഞ് പിന്നെ വയ്യാതെക്കെ ആയപ്പോ നിർ ത്തി അതിനെ നോക്കണ്ടേ.
ആ പിന്നെ നമ്മുടെ നിങ്ങളുടെ അവിടെക്കെ അപേക്ഷിച്ചിട്ട് ഇങ്ങോട്ടേക്ക് കുറച്ചും കൂടെ വില കുറവ് വരും
ആ അത് ശരിയാ ആ അത് ശരി അത് ശരിയാ ആ നാട്ടിൻ പുറത്ത് റേറ്റ് വ്യത്യാസം വരും അത് അത് ഉറ പ്പായിട്ടും ആ അതിപ്പോ ഏത് സാധനം അങ്ങനെയാണല്ലോ
അറിയാവുന്ന ആൾക്കാരുടെ അടത്തുന്നാലേ മേടിക്കണേ അപ്പൊ അന്നേരം നമുക്ക് നമ്മള് പ്പം കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഒരു കൊറേ വില കൊടുക്കാൻ പറ്റൂല ല്ലോ നമ്മള് ഇവിടെ അത്യാവശ്യം എന്തെങ്കിലും കൊടുക്കുമ്പോഴാണെങ്കിലും ഉള്ളതുവെച്ചൊക്കെ കൊടു
അതല്ല അതുല്ല വാങ്ങുന്ന ആൾക്കാരും കുറവായിരിക്കുല്ലോ നാട്ടിൻപുറത്ത് ഒരുമാതിരിപ്പെട്ട എല്ലാവരുടെയും വീ ടുകളിൽ ഉണ്ടാവുല്ലോ
ആ പിന്നെ ഇപ്പ ഈ റേ റേഷൻ കടേന്ന് ഒക്കെ അരി കിട്ടുമ്പോ അതൊക്കെ കൊടുത്തിട്ട് നമുക്ക് വളർത്താലോ കോഴീനെക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്ന കൊറേ ആളുകളുണ്ട് ഉം
ഇപ്പം ഇപ് ആ നാ ട്ടില് പക്ഷെ പച്ചരിയൊക്കെ കുറവല്ലേ ഇപ്പം കിട്ടുന്നത് മുന്നൊക്കെ ആണെങ്കിൽ പച്ചരി കൂടുതൽ കിട്ട
ഉം പച്ചരി കൊറവാ കിട്ടുന്നേ ചില മാസങ്ങളില് പച്ചരി ഇല്ല പിന്നെ വെള്ളരിയും കുത്തരിയും കിട്ടും അങ്ങനെയൊക്കെ പിന്നെ കാർഡ് അനുസരിച്ചിട്ടോ ബി പി എല്ലിന് എപി എല്ലിന് വേറെ
ആ് അത് അവിടെ അവിടെ അങ്ങനത്തെ സിസ്റ്റം ഒക്കെ ഉണ്ടല്ലോ ഇവിടെ ഉണ്ടല്ലോ ഒരെ ഒറ്റ കാർഡേ ഉള്ളൂ ഇവിടെ ബി പി എൽ കാർഡ് മാത്രേ ഒള്ളൂ ഇവിടെ എ പി എൽ കാർഡ് ഇല്ല
ഓ നമ്മള് ഇവിടെ ബി പി എലിൽ തന്നെ രണ്ടു തരംണ്ട്
ആ
പിന്നെ ആ അത് വെച്ചെന്നാ മഞ്ഞക്കാർഡ്ണ്ട് റോസ് കാർഡ്ണ്ട് പിന്നെ നീലക്കാർഡ് ണ്ട് അങ്ങനെ മൂന്നു തരം കാർഡ് ബി പി എല്ലില് തന്നെങ്ങാണ്ട് അതിലും മഞ്ഞക്കാർഡ്ന്ന് പറഞ്ഞ ഭയങ്കര ദാരിദ്ര്യര് അ എന്ന് വെച്ചാ ഈ ഗ്രാൻഡ് കിട്ടുന്ന ക്ക പറയില്ലേ നമ്മള് അങ്ങനെ ഉള്ള എല്ലാ അനുകൂല്യം ആ മഞ്ഞ കാർഡിനുണ്ട് ഫ്രീ ഇത് പിന്നെ പിന്നെ പിങ്ക് കാർഡ് പിങ്ക് കാർഡിനും അതിന്റെ തൊട്ട് മേളിലാന്ന് തോന്ന്ണു ഈ മഞ്ഞയുടെ തൊട്ട് മേളിൽ നീലകാർഡ് വന്ന് കഴിയുമ്പം അതിൻ്റെയുംകൂടെ കുറച്ചു പേരുണ്ട് പിന്നെ വെള്ള കാർഡ് വെള്ളക്കാർഡിലും ആ അതിലും രണ്ടെണ്ണം എംഗാണ്ടുണ്ട് അതെന്നുവെച്ചാൽ വെള്ള കളർ തന്നെയാണെങ്കിലും അതിലെന്തോ എനിക്ക് തോ അതെനിക്ക് കറക്ടായിട്ട് അറിയ ല്ല പക്ഷെ ഞാന് പറഞ്ഞു കേട്ടിരുന്നു അല്ല അതില് ആ ഹൈ ലെവലിലുള്ള വെള്ളകാർഡ് ഒരണ്ണേയുള്ളൂ പക്ഷെ അതിലും ഇങ്ങനെ എഴുതുമ്പോ തരം തിരിച്ച് എഴുതുന്നതിൽ എന്തോ വ്യത്യാസം ഉണ്ടെന്ന് പറയുന്നു ഇനി ഉറപ്പില്ല ആ എനിക്കും അത് അറിയില്ല ഏറ്റവും കൂടിയത് വെള്ളകാർഡ് ആ
ക്ക് ജോലിയുണ്ടായിരുന്നു അപ്പോ അമ്മയ്ക്ക്ംഅമ്മയ്ക്ക് വെള്ളകാർഡാണ് അതുപോലെ ചേച്ചിയുടോടെ ചേട്ടന് ജോലി ണ്ട് അപ്പൊ അവർക്കും വെള്ള
ആ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീ ട്ടിലും വെള്ളക്കാർഡാ പിന്നെ നമ്മുടെ ഇവിടെ എന്റെ വീട്ടില് ബി പി എൽ കാർഡാ
ആഹ് ഇത് വർക്ക് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് ജോലി ഉണ്ടായിരുന്നതുകൊണ്ട് വെള്ളകാർഡ് ഇവിടെയാണെങ്കിൽ ഇവിടെയാണെങ്കിൽ പച്ചരിയാണ് കൂടുതൽ കിട്ടുന്നത് എത്ര വേ ആ
ഫുഡ് ഒക്കെ വ്യത്യാസമുണ്ടല്ലോ കൂടുതലും പുത്തരിനേക്കാളും കൂടുതൽ നിങ്ങൾ വെക്കുന്നത് ആ ഞങ്ങൾക്ക് ഗോതമ്പില്ല ഇപ്പൊ ഗോതമ്പൊന്നും ഇല്ല നമ്മക്ക് നമ്മക്ക് ഇപ്പ ഇവിടെ ആകെ ഗോതമ്പിപ്പോ ഞാൻ എനി തോന്നണത് ആ മഞ്ഞക്കാർഡുകാർക്ക് ഉണ്ടോന്ന് എനി
ഇല്ല ഇല്ല ഗോതമ്പില്ല ആ മറ്റെ ആട്ടയില്ലേ നമ്മ പാക്കറ്റ് ആട്ട അത് കിട്ടും പക്ഷെ ആ ഗോതമ്പായിട്ടില്ല ആഹ പക്ഷെ അത് ഗോതമ്പ് കൊടുക്കുന്ന നല്ലതായിരുന്നു ആൾക്കാര് അത് വാങ്ങി ക്ലീൻ ചെയ്ത് സ്വന്തമായിട്ട് തന്നെ പൊടി
പൊടിച്ചുണ്ടാക്കും ഇപ്പ ഏ് നമുക്ക് ഇവിടെ ഗർഭിണികൾക്ക് കൊടുക്കുന്നുണ്ട് ഗോതമ്പ് ശരിക്കും നേരത്തെയൊക്കെ ഗർഭിണികൾക്ക് അങ്കണവാടിയിൽനിന്ന് ഒക്കെ കൊടുത്തുകൊണ്ടിരുന്നത് മറ്റേ സൂചിഗോതമ്പായിരുന്നു അത് നല്ലതായിരുന്നു പക്ഷെ ഇത്തവണ ഇപ്പം വലിയ ഗോതമ്പ ഗർഭിണികൾക്ക് കൊടുക്കുന്ന ആ ഗോതമ്പും കൊണ്ട് അവരൊക്കെ എങ്ങന ആഹ ഞാൻ എന്തെങ്കിലും ആലോചിക്കും ഇപ്പൊ ഞാൻ ആ അ എനിക്ക് കിട്ടുന്നുണ്ട് ഇനിയിപ്പോ എട്ടു മാസമായി ഏ അപ്പൊ അന്നേരം ഇപ്പൊ രണ്ട് തവണയും അഞ്ച് കിലോ അഞ്ച് കിലോ വീതം കി നമുക്ക് ഗോതമ്പ് വലിയ ഗോതമ്പ് കിട്ടി പക്ഷെ അത് എല്ലാ മാസവും ഓരോ കിലോ വീതം വെച്ച് മറ്റേ സൂചി ഗോതമ്പ കിട്ടണെ നമുക്ക് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി കഴിക്കാം പിന്നെ അതിങ്ങനെ കുറച്ച് ഞാന് ആദ്യത്തേന് എനിക്കങ്ങനെ കിട്ടുമ്പം ഞാനിങ്ങനെ തേങ്ങയും ശർക്കര തേങ്ങയും ഇട്ട് ശർക്കരയും ഇട്ടിട്ട് ചുമ്മ വേവിച്ചിട്ട് കഴിക്കുമായിരുന്നു നല്ലതായിരുന്നു അത് കുതിർത്തീട്ട് ആ അഹ് ഈ മറ്റേ ഗോതമ്പ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാന എനിക്കറിയില്ല എന്താ ഇപ്പ ഇങ്ങനെയൊക്കെയെന്ന്
ഇവിടെയാണെങ്കി ആ ഗോതമ്പ കൊണ്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ട് ഞങ്ങൾക്ക് റൊ റൊട്ടി ഉണ്ടാക്കി റൊട്ടി ഉണ്ടാക്കി മതിയാക്കാം
മമ് മമ് ഇവ ഇവിടെ കാര്യം പറഞ്ഞ് കഴിഞ്ഞാ പറയും എന്നാ നമുക്ക് പൊടിപ്പിക്കാം പിന്നെ എന്നതായി പൊടിപ്പി ചിട്ട് ഉണ്ടാക്കുന്ന ഈ ചപ്പാത്തിയാണെങ്കിലും അങ്ങനെ പിന്നെ പൂരി ഉണ്ടാക്കലില്ല ഞങ്ങള് ചെറുതായിരുന്നപ്പൊക്കെ പൂരി ഉണ്ടാക്കും ഈ എണ്ണ ആയതൊണ്ട് പൂരി ഉണ്ടാക്കല് വളരെ കൊറവാ കൊച്ചിനാണെങ്കിലും കൊടുക്കുമ്പോ എ ണ്ണ തിന്ന്യാലോന്ന് ഓർത്തിട്ടെ അപ്പൊ നമ്മള് പുട്ടോ ആ അപ്പോ ദോശയോ അങ്ങനെയൊക്കെയാ നമ്മള് പു